അലോ എന്തൊക്കെയാ വിശേഷങ്ങള്?
നല്ല വിശേഷം അവിടെയോ
ഇവിടെ മഴയാണ് നല്ല കാലാവസ്ഥയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉറങ്ങാനൊക്കെ നല്ല സുഖാണ്
ഇവിടെ മഴയൊക്കെണ്ട് മഴ ഉണ്ടെങ്കിലും ഫ് ഫാനൊക്കെ ഇട്ടിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ട് ഫാൻ എല്ലാടത്തും ഫുൾ ഫാനൊക്കെ ഇട്ടിട്ടാ നടക്കുന്നതും
ആആ ഇന്ന് കൊഴപ്പില്ലാതെ മഴ കൊണ്ട് ഫേനൊന്നിടാതെ ഉറങ്ങാം. പിന്നെ എന്തൊക്കെയാ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ച് പിന്നെ ഹോസ്റ്റലിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട് ഹോസ്റ്റല ആയൊണ്ട് ഉം അതന്ന് ഏ കൊഴപ്പില്ല പിന്നെ ഇപ്പോൾ ഇപ്പൊ ഞങ്ങള് മുന്നേ ഒരു ഹോസ്റ്റലിൽ നിന്നിരിന്ന് അവിടെ എന്താ നമുക്ക് ഡെയിലി ഓരോ ദിവസവും ഇങ്ങനെ ഇപ്പം എല്ലാ തിങ്കളാഴ്ചയും ഒരു ഫുഡ് തന്നെയ ആയിരിക്കും ഇപ്പൊ തിങ്കളാഴ്ച പുട്ടും കടലയാണെങ്കിൽ അടുത്താഴ്ചയും അതേ തിങ്കളും അത് തന്നെയ ആയിരിക്കും ഫുഡ് ആ അപ്പൊ അത് ഒരു ഭയങ്കര മടുപ്പായിരുന്നു അപ്പം ഉ അയിന് ശേഷം ഞങ്ങള് വേറെ വീടെടുത്തിട്ട് മാറി അപ്പം വീട്ടിത്തെ ഫുഡ് ആകുമ്പോ പിന്നെ കുറച്ച് ഗുടി താഴെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ താഴേ നിന്ന് വീട്ടുകാര് നമുക്ക് ഉണ്ടാക്കി തരും. അപ്പൊ കുറച്ചുകൂടി ബെറ്ററാണിപ്പോ. മ്മ് ആ ക്യാഷ് കൊടുക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് ഫുഡിന് മാത്രം
ആഹ് ആഹ് റൂമ്ന് വേറെ
റൂമിന് രണ്ടായിരത്തിഞ്ഞൂറ് ടോട്ടല് അയ്യായിരം
ഭക്ഷണൊക്കെ ഓക്കെ ആണോ
ആഹ് ഇപ്പൊ കൊഴപ്പമില്ല. അതുകൊണ്ട് വീട്ടിലേക്ക് മാറിയ കൊണ്ട് നമ്മള് വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ കറികളും ഭക്ഷണ രീതികളൊക്കെയാണ് അ
ആഹ് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്ക ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും നമ്മടെ ശരീരം അത് പറ്റാത്ത ഭക്ഷണാകുമ്പോ നമ്മള ശരീരത്തി ക്ഷീണിക്കൂലേ
ആഹ് ഹോസ്റ്റലില് നിക്കുന്നത് കൊണ്ട് ഭയങ്കര ഇപ്പം വല്ലാണ്ട് മെലിഞ്ഞു പോയി ഭയങ്കര മോ മോശ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഒന്നാമത് അമക്ക് ഇവിടുന്ന് കിട്ട്ന്ന ഫുഡ്‌ നമുക്ക് ഇഷ്ടപ്പെടാണ്ടിക്ക്ന്ന സമയങ്ങളിൽ പുറത്തുന്ന് കഴിക്കും അപ്പം കുറേ പുറത്തുന്ന് കഴിച്ച് കഴിച്ച്
ആ പിന്നെ അാ അസുഖങ്ങൾ വരുവേ ഫുഡ് ഫാസ്റ്റ് ഫുഡ് എപ്പളുങ്കിലൊക്കെ തിന്ന്ന്ന മാതിരിയല്ലല്ലോ നമ്മള് എപ്പള്എപ്പള് കഴിക്കുമ്പോ അതൊക്കെ രസാണ് ഒരു മാസത്തിലൊരു വ ട്ടോ അല്ലെങ്കിൽ രണ്ടോ ട്ടോ ഒക്കെ കഴിക്കാ പക്ഷെ ഇത് സ്ഥിരാക്കുമ്പോ അത് ഉണ്ട് ഭയങ്കര
ആ ഒന്ന് എവിടെ പോയാലും നമ്മുക്ക് നമ്മളെ വീട്ടന്ന് കീട്ടന്ന് ഫുഡ് പോലെ ആവൂല നമ്മൾ വീട്ടന്നാവു ഉമ്മ എന്തെങ്കിലു ഒക്കെ പച്ചക്കറികളോ എന്തെങ്കിലും ഇല കളൊക്കെ പറിച്ച് എങ്ങനെങ്കിലും ഒക്കെ നല്ല കറിവെച്ചു തരും നമുക്ക് ആ നമ്മളെ ശരീരത്തിന് ഏറ്റവും നല്ലത് വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണല്ലോ അതുകൊണ്ട്ന്നെ ഇപ്പോ മറ്റേ ഹോസ്റ്റലിൽ നിന്ന് മാറിയത്
ആഹ് ഇവര് പിന്നെ ഇവരിക്ക് ആഹ് കഴിച്ച് എല്ലാരും ഉറങ്ങി ഞാനിപ്പോ വെറുതെ ഇരുന്നപ്പോ ഒന്ന് വിളിച്ചു നോക്കിയതാ
ആഹ് ആഹ് അവിടെ എന്തായിരുന്നു ഫുഡ്
ഇന്ന് മ്മള് ചേനക്കറിയും പിന്നെ പാറുപ്പേരി മീൻ പൊരി മീൻ കറിവെച്ചതും.
ആ നമ്മൾ മുന്നേ നിന്ന ലോഡ്ജിലായി ഉള്ളപ്പോൾ ഭയങ്കര മോശായിരുന്ന് അന്നേരോ തീരെ പറ്റില്ലായിരുന്നു ഞാളൊരിക്കലും ഫുഡ് കഴി
ഞാ എന്നാ പെട്ടന്ന് മോള് സ്കൂൾ ചേർക്കാൻ വേണ്ടി പോയ പ്പൊ പെട്ടെന്ന് കറിയും കൂട്ടാനൊക്കെ ഒന്ന് പെട്ടന്ന് ഉണ്ടാക്കിട്ട് പോയി
ആഹ് ആ പിന്നെ ഇപ്പ ഇവിടെ കൊഴപ്പൊന്നുല്ല അവിടെ ഉഷാറായിട്ടന്നെ പോകുന്നു നമ്മള് പിന്നെ ഇവിടത്തെ ആൾക്കാറായിറ്റ് ആവാ
സംസാരിക്കും അവര് സംസ രിക്കൊക്കെ ചെയ്യൂല അവര്. അവര് അപ്പ ഇവിടെ നിന്ന് അവരും മുകളിലത്ത നിലയിലും
ആ വീട് രണ്ടു നിലയാണ് മോളത്തെ നിലയിലാണ്
ആ അപ്പൊ നമ്മള വീട്ടുകാര മാതി രി നിങ്ങള് സംസാരിക്കൊക്കെ ചെയ്യവരോ
ആ സംസാരിക്കും ആ അത് പക്ഷങ്കില് ഇത് തിന്റെ കാര്യങ്ങൾ മാത്രമേ കൂടുതൽ സംസാരിക്കുള്ളൂ നമ്മള് എന്നാ ആവശ്യള്ള കാര്യങ്ങൾ മാത് ത്രാണ് കൂടുതൽ സംസാരിക്ക. നമ്മെ കാശ്യുൽ ആയി ട്ട് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ കോമഡിയാറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവ് വാണ് ഒരു ബന്ധം. ആ ഓ ആ നം ആ നമ്മളൊരു എട്ട് പേര് ഉം
അതല്ലേയ് ആ വീട്ടില് ആൾക്കാരുണ്ടോ?
വീട്ടിൽ എന്ന ഒരു ഇവിടെ ഇണ്ടാക്കി തരുന്ന താത്തയും പിന്നെ അവരുടെ ഹസ്ബന്റ് ഇപ്പോം ഗൾഫ്ന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട്പ്പോ കുറച്ച് നല്ല ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ആ പിന്നെ എന്നാ ഒരു മോനുണ്ട് അവനും പഠിക്കുന്നതാണ് ഇപ്പ ഇടക്കിടക്ക് ലീവിനേ വരുള്ളൂ പിന്നെരു മോളകെട്ടി കേട്ടിച്ചു വിട്ടത് അതുകൊണ്ട് അവള് വന്നിട്ടില്ലേ ഇത ഞമ്മൾ വന്നിട്ട് ഇപ്പൊ ഒരു മാസേ ആയിട്ടുള്ളു
ആഹ് അങ്ങനെ ആഹ
ബന്ധം സ്ഥാപിക്കുന്ന രീതിൽ അങ്ങനെ വല്ലാതെ കഥയന്നും പറഞ്ഞഞ് അങ്ങനെ വണ്ട് അങ്ങനെ സംസാരിക്കും ന്നല്ല കൂടുതലും ആവശ്യങ്ങളായ ഫീസ് എടുക്കേണ്ടത് പിന്നെ അവര് ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നുകൊണ്ട് ഞങ്ങൾക്ക് മുട്ടായി ഈ പിസ്ത അങ്ങനത്തെ സാധനങ്ങൾക്കെ ഒക്കെ തന്നു അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ ഇണ്ട്
ആഹ് അങ്ങനെയൊക്കെ ഇണ്ടല്ലേ ഉം അങ്ങനെയൊക്കെ ഫുഡ് ഫുഡ് അങ്ങനെയാണ് എന്തൊക്കെയ ഫുഡ ഉണ്ടാക്കി തരല് അവര്
ആഹ് അവര് ആ ഉച്ച ക്ക്‌ നമ്മള് സാധാരണ ഭക്ഷണം മറ്റേ ലോഡ്ജിൽ നിൽക്കുന്ന സമയത്ത് കഴിക്കലില്ല എാ വെച്ചാൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കോളേജിലേക്ക് അപ്പോൾ നമ്മള് നടന്നിട്ട് ഉച്ചക്ക് പോയിട്ട് കഴിക്കാത്തത് കൊണ്ട് അധികം കോളേജിൽന്ന് വരില്ല ഹോസ്റ്റലിലേക്ക് അപ്പൊ നമ്മൊ ഒരിക്കലും ഉച്ചക്ക് ഫുഡ് കഴും ത്തില്ല അത് മിസ് ആക്കിക്കളും നമ്മളെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ നമ്മുക്കും കൂടെയള്ള ഫുഡ് എന്തി ഈ പൊതിഞ് കൊണ്ട വരും അപ്പോ ആ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ഫുഡ് ആയിരിക്കുവല്ലോ നമുക്ക് വേണ്ടതേ അതുകൊണ്ട് നമ്മൾന്താക്കും എന്ത വീട്ടിൽന്ന് വരുന്ന ഫുഡ് കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങ എന്ത് ചെയ്ത് ആഹ് ഇവിടുന്ന് കഴിക്കൂല ഒരിക്കലും ഞങ്ങ എന്ത് ചെയ്ല ആ ഹോസ്റ്റലത്തെ ഫുഡ് കഴിക്കലില്ല അപ്പൊ ഹോസ്റ്റലത്തെ ഫുഡ് എന്താ ഭയങ്കര നഷ്ട നമക്ക് ഉച്ചക്കത്തെന്റെ കൂടെ പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നമുക്ക് നഷ്ടമായി വരുന്ന പൈസ നഷ്ടാവുന്നുന്നത് കൊണ്ട് ഞങ്ങൾ എന്താക്കി ഇവിടെ വന്നപ്പോഴും നമ്മൾ ഹോസ്റ്റലിൽ പോയി കഴ ഹോസ്റ്റലിൽ പോയിട്ട് കഴിക്കില്ല നമ്മൾ എന്ത കോളേജിൽ പോയി കഴിക്ക അതുകൊണ്ട് നമ്മൾ പറഞ്ഞഞ് ഉച്ചക്കത്തെ ഫുഡ് വേണ്ടന്ന് അങ്ങനെ ഉച്ചക്ക് ഇപ്പ ഫുഡ്ല്ല ലീവള്ളത് അവസ്ഥ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാല്ല ഈ വള്ളസം വീട്ടിൽ തന്നെ ഇരിക്കുന്നണ്ട് ഉ ഫുഡ് ഇില്ലാത്തപ്പോ വിഷന്ന് ഇങ്ങെ വലയേണ്ടി വരും പിന്നെ വൈകുന്നേരം ചായകടിയൊക്കെ കിട്ടും
ആഹ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ
ആഹ്
എന്തൊക്കെയോ ഫുഡൊപ്പ ഇണ്ടാക്കലന്ന് പറഞ്ഞത് ഞാന് ഒന്ന് ശ്രദ്ധ ഉ
ആ ഫുഡ് ഉണ്ടാക്കലേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പത്തിരിയാണ് അധികം രാവിലെ ഉണ്ടാക്കുക പിന്നെ പത്തിരി പത്തിരിയാണെങ്കിലും നമുക്ക് ന വീട്ടിൽ ഉണ്ടാക്കുന്ന പോലത്തെ ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന കൊണ്ട് നല്ല നല്ല മസാലകൾ കറൊക്കെ ഉണ്ടാക്കും ഗ്രീമീസ് കറി ഉണ്ടാക്കറുണ്ട് പിന്നെ മുട്ടക്കറി ഉണ്ടാവലുണ്ട് മീൻകറി അപ്പൊ നല്ല വീട്ടിൽ ആഹ ഉച്ചക്ക് നമ്മൾെന്താക്കി ഇത് നമ്മൾ കോളേജിൽ പോയിട്ട് കഴിക്കുന്ന കൊണ്ട് ഉച്ചക്ക് വേണ്ടന്ന് പറഞ്ഞു ഒഴിവാക്കി അല്ലെങ്കിൽ അയ്യായിരത്തി ആ അയ്യായിരത്തി അഞ്ഞൂറാണ് നേർക്ക് ഫീസ് വരേണ്ടത് അപ്പം ഉച്ചക്കത്തെ ഫുഡ് ഒഴിവാക്കിയത് കൊണ്ട് അയ്യായിരണ് ഇപ്പൊ ഫീസ് ആഹ് പിന്നെ വൈ വൈകുന്നേരം ചായ കിട്ടും പാൽ ചായ കിട്ടലില്ല കട്ടൻ ചായയാണ് കിട്ടുക കട്ടൻ ചായയും എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാവും വന്ന ദിവസം മക്രുണി ആയിരുന്നു പിന്നെ കൊറേ ദിവസം മക്രുണി കിട്ടലുണ്ട് സമൂസ ഇട്ടും
ഉ അസർ അല്ല വൈ രാത്രിയോ
ആ രാത്രിക്ക് നമുക്ക് ഓരോ ചപ്പാത്തി കെറവാ ചപ്പാത്തി ഇതുവരെ ഇട്ടിട്ടില്ല നമ്മള് ലോ ജിൽക്കുന്ന സമയത്ത് കിട്ടലുണ്ടായിരിന്ന് ഇവിടെ അധികം ചോറും കറിന്ന ഇന്ന് നല്ല ഫുഡ് ആയിരുന്നു ഇന്ന് നല്ല ചോറും നമ്മള് വീട്ടില് ഇണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള
ബിരി സ്പെഷ്യല ഒന്നും ഒണ്ടാക്കലില്ല അപ്പൊ
ആ ബിരിയാണി ഇതുവരെ കിട്ടിയിട്ടില്ല ഇവിടെ വന്നിട്ട് നമ്മള അധികം ഒന്നും ആട്ടില്ല ഒരു മാസം ആയിക്കുള്ളു പിന്നെ ആ മജ്മൂസ് ല്ലേ നിങ്ങൾക്ക് മജ്മൂസ് അറിയില്ലേ ആഹ ഇറച്ചി ചോറ് ആഹ ആഹ ആ ഇറച്ചി ചോറ് ഇണ്ടാക്കുന്നുണ്ട് ഇണ്ടാക്കലുണ്ട് പിന്നെ എന്താ ചോറും കറിയ തന്നെയാണ് അധികം രാത്രി കിട്ടല് പിന്നെ നമ്മള് അത് വേണ്ടാന്ന് പറയലൂല്ല വേറെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യ സജസ്റ്റ് ചെയ്യ പക്ഷെ ലെ നമ്മള് ഉച്ചക്ക് ചോറ് കഴിക്കുന്നില്ലല്ലോ അപ്പൊ നമ്മുടെ ശരീരം മോശമാവണ്ടെന്ന് വെച്ച് നമ്മള് രാത്രിക്ക് ചോറ് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയില് അതങ്ങ് അതന്നെ ത് കഴിക്കല്
ആഹ അങ്ങനെ
അവിടെ എങ്ങനെയാ ആ അവിടെയും ബുദ്ധിമുട്ടി ക്ക്ന്ന നമുക്കും നല്ലതാണ് പിന്നെ രാത്രിക്ക് ചോറ് ബാക്കിയുള്ള ദിവസങ്ങളിലാണെങ്കി ന്ന അവര് ഉം പകല് നമുക്ക് ക്ലാസ്സ് ഇല്ലാത്തസം നമ്മൾ കോളേജിപോകത്ത സം അത് ചോറ് വെള്ളത്തിലിട്ട് കഞ്ഞിയാക്കിയിട്ടൊക്കെ തരും അപ്പൊ അത് നമുക്ക് വയറ് നിറയാനുള്ള ഇണ്ടാവും
ആഹ ആഹ
ഉം
ആ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ കഴിയോ അറിയോ ഉണ്ടാക്ക
കഴിയും നമുക്ക് വേണമെങ്കി ണ്ടാക്കാം അവര് രണ്ട്സം എവിടെയോ പോയിട്ട് ഇണ്ടായിരുന്നു അപ്പോ അവര് പറഞ്ഞു സാധനങ്ങള് വാങ്ങി വാങ്ങിച്ചിട്ട് നമ്മളോടി ഹ് കിച്ചണിൽ പോയിട്ട് ഇണ്ടാക്കിക്കോളാന് പക്ഷെങ്കില് എന്നാ ഓ ഒരു വ ട്ടം പോയപ്പോ പിന്നെ അവര് ങ് എവിട്യോ പോകുമ്പം അവര് പറഞ്ഞത് കിച്ചണിൽ കേറിയാൽ നിങ്ങ നമ്മള് നമ്മള് കുട്ടികള് വീട്ടുകാര് ശ്രദ്ധിക്കുന്ന പോലെ അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോ ഗ്യാസൊക്കെ വ് ഇപ്പൊ ഗ്യാസിനൊക്കെ പ്പൊ വെല കൂടിയത് കൊണ്ടേ. ത്തിന് ഭയങ്കര വെലയാണ് അതുകൊണ്ട് നിങ്ങള് ശ്രദ്ധി കണ്ടിക്കൂന്ന് പേടിച്ചിട്ട് ഞാന് ഇങ്ങക്ക് ഹ് പൈസ അയച്ചു തരാ നിങ്ങൾ പൊർത്ത് ന്ന് സാദാ വീട്ടിൽ ഇണ്ടാക്ക്ന്ന പോലത്തെ ഫുഡ് വാങ്ങിച്ചയ്ക്കിലെ ഓഡറെയ്തിട്ട് അങ്ങൻത്തെ ചോറ്. കൂട്ടുകറികള് അങ്ങൻത്തത് കയിചോന്ന് പറഞ്ഞിട്ട് പൈസ അയച്ചന്ന്. അങ്ങനേ ഒരു വട്ടം ചെയ്തിട്ടുണ്ട് നമുക്ക് വേണങ്കിൽ ഇണ്ടാക്കാം പക്ഷെങ്കില് ശ്രദ്ധിച്ചാൽ മതി നൂഡിൽ സ്, ഓംലറ്റ് അങ്ങന്ത്തതൊക്കെ ഇണ്ടാക്കലുണ്ട്.
ഉണ്ടാക്ക ല്ലേ മറ്റുള്ളോലെ സാധനല്ലേ നമ്മള്. അപ്പം ഞ്ഞ് അതിൽ കൈ കടത്തിയാലും അവര് ഹ് ഹ് നമ്മള് ഓല് ഞമ്മൾ ഓല് ഉപയോഗിക്ക്ണ പോലെ തന്നെ ആവൂലല്ലോ നമ്മൾ ഉപയോ
ഉം അത് തന്നെ പിന്നെന്തൊക്കെ ന്നാ ഒർങ്ങുന്നില്ലേ?
ആഹ് ഒർങ്ങ ഒർക്കം വന്നോണ്ടിരിക്ക്ണണ്ട്. കണ്ണ്ങ്ങനെ ഒർക്കം വന്ന്ക്ക്ണ് ന്നാ പിന്നെ ഒറങ്ങ. നാളെ കാണ നാളെ വിളിക്കഞ്ഞിപ്പം
ആഹ് ഇനിയിപ്പോ സമയം കിട്ടുമ്പോക്കെ വിളിക്ക് ട്ടോ.
ആഹ് വിളി ക്ക ആയിക്കോട്ടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞതി സന്തോഷം ശെരി.
ഹാ.